ആ സ്‌ലായോ
ക്കായ്
ഉം ഞാനിപ്പെഴും ആ ആ ഞാനിപ്പം ദാ നേർത്തെ കാപ്പി കുടിച്ച് അത്രെ ആ ഞാൻ ന് ഇതെ കണക്കെണി ഞാനിങ്ങനെ താമസിച്ചും തിരിഞ്ഞൊക്കെ കാപ്പി കുടിക്കെൽ സമയത്ത്നൊക്കെ കഴ്ക്കെൽ കൊറവ് അല്ലെ എനിക്ക് ഉം വേ വന്നെ ഇവന്റെട്‌ത്ത്ന്ന് മാറാനെ ഭയങ്കര വെപ്രാളാന്ന് ആ ഇത്രേം നേരം കളിച്ചേ ഇപ്പ ഇതാന്റെ വാശി പിടച്ച്ക്കാ മെക്കിട്ട് എന്റെ തോളത്ത് കേറി കെടപ്പ് ഇണ്ട്താ
ആ ഏ ഓന്ക് ഒറ്റെക്ക് കളിച്ച് മതിയായിണ്ടാവും
അത് ഇരികാനോടെ കടേന്നാ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരാണാന്നു പറഞ്ഞു അങ്ങനെ ഒരു ഭാഗത്തില് ഇരിക്കുന്നു ഓ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതുപോലൊരു നിഷ്- കുയിൽ ദി ട്ടില്ല അങ്ങനിരിക്കുന്ന അമ്മാതിരി കീറി വിളിയും പോക്കർത്തരം ആയിരിക്കും കാണിക്കുന്നത് എന്നിട്ട് കയ്യിലെടുക്കുമ്പഴേയ്യോ ഞാൻ പാവോന്ന്
എന്തെങ്ങ് ഫുഡ് കൊടുക്കലോന് കൊടു ഇത്താതറങ്ങിയോ
ഇത് ഇവന ഇപ്പ രണ്ടു ദിവസായുള്ളൂ ചോറൂണ് കഴിഞിട്ട് ഏയ് ഇന്ന് രണ്ടെസം കൊണ്ട് പറയണ ഇതിന്റെറാഗിപ്പൊടില്ല വാങ്ങിക്കാൻ പോകാൻ പോവാന്ന് അപ്പ എന്നും ഇത് വായിക്കാൻ പോവാറ് ന്തൽ ഇതായിട്ട് മാറി മാറി ഓ ഇന്നിനി വായിക്കാൻ പോണോന്ന് വിചാരിച്ച് നിക്കണ് കൊറച്ച് കഴിഞ്ഞട്ട്
ഏ് അപ്പൊപ്പൊ ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് കൊടുത്തു
അല്ലെ സാ എന്നും പാല് കൊടുക്കണോല പാല് കൊടുത്ത്, ഇപ്പൊ പിന്നെ വെശപ്പും കൂടിയില്ല. അവിട കൊടുക്കാൻ തൊടങ്ങി സോളിഡ്സ് ഒക്കെ?
ഏഹ് ഞങ്ങള് ഇങ്ങനെ കൊടുത്തിട്ടേള്ളൂ. അങ്ങന കൊട് തൊടങ്ങിയിട്ടില്ല, എക്ക് ങ് ആ പെ അഹ് വല്യരുന്നാളിന്റ തലേന്ന് നോമ്പ് ഹജ്ജ് രാവുണ്ട്, അന്ന് കൊടുത്ത് പോന്ന്.
ആഹ് ഞാനേ
നല്ല ദിവ, അന്ന് നല്ല ദിവസേന്, അപ്പൊ ഒന്ന് കാ കൊടുത്തു. ആഹ്.
ല് ചോറ് കഴിക്കായിരുന്നപ്പ ഈ മ്മ് ചോറിന്റ വറ്റില്ലേ അത് കൈയൊണ്ട് ഇങ്ങനെ ഞെരടി പൊടി ച്ച്, ഉം, പദം വരുത്തീട്ട് വായിലോട്ട് വച്ചൊടുത്ത്. മറ്റേത് നമ്മള് കഴിക്കായിരിക്കുമ്പ ഞാൻ നോക്കുമ്പഴേക്കെ ചോർന്ന് കൊടു റേ ചോറ് നമ്മള അല്ലെ ചോ റൂണ് കഴിഞ്ഞിട്ട് കുഞ്ഞിനാഹാരം കൊടുക്കണ്ടൊള്ളൂ. അത് പാല്ന്നെ അപ്പോ ആറാം മാസത്ത ചോറൂണ് കഴിയുവല്ല അപ്പ ഞാൻ
ആഹ്.
അ ഞാ ഒണ്ടല്ലോയില്ലി ഇവനെയാണെങ്കി എന്റ മടി ലെക്കാണെ ചോറിലോട്ട് നോക്കും ഞാ ഞാനിത് വാരി വായി വയ്ക്കുമ്പ എന്റെ പാലു എന്നിട്ട് ഇരുന്ന് ഇങ്ങനെ നുണയ്ക്കും ഇത് ഇത്- ആഹ് എന്നിട്ട് ഇന്നലെ ഈ ചോറിന്റെ വറ്റ് ഇത് വാക്കി-
ആഹ്
ച്ചോട് ത്ത കോഷ്ടി കാണണം വായിക്കാത്ത് ഇത് പറ്റിയപ്പം ഓഫ് ചുണ്ടും വായും ഒക്കെ പോണ കണക്കാ ട്ടി കാണിക്കണത് ഇരുന്ന് ടേസ്റ്റ് പറ്റാത്ത കൊണ്ടായിരിക്കും
പിന്നെ ഒടുക്കത് ശീ അറിയിലല്ലോ അങ്ങനെ കയി കല് ഇഞ്ഞിപ്പോ പഠിച്ചു വരണല്ലോ ഒര്ക്ക്‌ പാല് എടുക്കാ മാത്രമല്ലേ ഇപ്പൊര്ക്ക്‌ അറിയുള്ളൂ
നെ ഇവനാണെങ്കിൽ പാലോടിയില്ലായിരുന്നു ഞാന് ഈ എങ്ങനെ നോക്കിട്ട് ഇവൻ പാലോടിക്കതെ അങ്ങനെ ആയി എനിക്ക് അവസാനം പാല് നീന്നി ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് അല്ല ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി ഇവൻ ഈ ചെക്കൻ കുടിക്കലില്ല ഇ ഇപ്പൊ ഇപ്പഴുണ്ടല്ലേ ഇപ്പൊ വന്നിട വലിക്കും കുടിക്കാൻ വേണ്ടി ട്ട് ഇപ്പൊ വലിക്കും ഞാനിങ്ങനെ എടു ത്ത് കയ്യിലൊക്കെ ഒതുക്കി പിടിക്കണമെങ്കി ഇങ്ങനെ മുഖോക്കെ ചരി ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് പിടിക്കും പാലിന് വേണ്ടിട്ട്
പാല് ഇല്ലേ അപ്പൊ കൊടുക്കെണ്ടോ
ഇപ്പോഴേ ഇപ്പൊ വലിപ്പിക്കും വലിപ്പിക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് വരണ പക്ഷെ അ അത് നല്ലോണം ഇതാവാണില്ല മറ്റേ നമ്മളി തുടക്കത്തിൽ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുവല്ലോ
ആഹ് ആഹ് ആഹ് അതുപോലെള്ളൂ ആഹ് ഓഹ് ഓൻ കുടിക്കായിട് ഇതായി പോയിണ്ടാവും അപ്പൊ ഇങ്ങത്തെ ഫോ മറ്റേ ലാ റ്റജൻ കൊടു
ഉം ഞാൻ അവന് ഫോർമിലന്ന് കൊടു ക്കുന്നു ഞാൻ ഇനി ആലോയിക്കണം ഇത് ഇനി എങ്ങനെ ഇതിനി പഴയതൊലെ ഇതാക്കിക്കൊണ്ട് വരുന്നാണ് ആലോയിക്കുന്നത് പക്ഷെ ഞാന് ഡോക്ടറ അടുത്തൊക്കെ ചോദിച്ചപ്പോ അവര് പറയണത് ആറ് മാസായില്ലേ ഇനി ചാൻസ് കുറാവാണ് അമ്പത് ശ
ആഹ് ഇപ്പൊ ചെർന്നനെ വെ ര്ണ്ടെങ്കിൽ പാല്ണ്ടാവുന്ന ഒരു ഗുളിക ഉണ്ട് അത് കുടിച്ചല് ചിലപ്പോ അത് കുടിച്ച് നോക്കിരുന്നോ
വാങ്ങു എങ്കിൽ അവരട്ത്ത് ചോയിച്ച് ഇത് കൂട്ടാൻ വേണ്ടിട്ട് ഈ ഇപ്പവരണ് ണ്ട്
ആഹ് ആഹ് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ചെയ്താല് പോരെ ഈ മിഷീനൊക്കെ ണ്ടായിനല്ലോ ആദ്യം
ആഹ് ഞാനേ അത് ഒരു മാസം വാങ്ങിച്ചാരുന്നു അന്ന് വാങ്ങിച്ചി ട്ട് ഇതിങ്ങനെയാന്ന് ഉപയോഗിക്കാൻ ഉപയോഗിച്ചപ്പാഴ് ഇല്ല ഞാന്‍ നാട്ടിലോട്ട് പോവാൻ ആയില്ല ഞാൻ വിചാരിച്ച് അത് കുറച്ച് കഴിഞ്ഞിട്ട് വാഷെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ മറന്ന് പോയി പിന്നെ ഞാൻ ആ സാധനം കാണണത് നാട്ടിൽ പോയിട്ട് തിരി ച്ച് വന്നപ്പഴാ തിരിച്ച് വന്ന പ്പ അതെല്ലാം പൂപ്പടിച്ച് കയറിയിട്ടിരിക്കണത ആ പിന്നെ പിന്നാ അത് ഉപയോഗിക്കാൻ പോയില്ല അതിനി കഴുകി എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരി ക്കും പക്ഷെ എന്നാലും എനിക്ക് മനസ്സ് അനുവദിക്കാണില്ല പൂ പ്പ് കയറിയതല്ലേ ആഹ് ഇനിത് നമ്മള് ചിലപ്പാഴ് ഇനി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും മാറുന്നാണ് പക്ഷെ എന്നാലും നമ്മക്കാക്ക ആണെങ്കിൽ കുഴപ്പയില്ല തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് വാഷ്
ഇപ്പൊ കുട്ടിയൾക്ക് ആവുമ്പോള് എങ്ങനെയ റിയില്ലല്ലോ
ആഹ് ടെൻഷനാന്ന് അതിനി പോയില്ലെങ്കിൽ എന്തേയ്യും നമ്മക്കാണെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക വന്നാലും ഇത്തി ഡോസ് കൂടിയ മരുന്ന് കഴിച്ചാലും അതങ്ങ് പ്രശ്നം തി ഇല്ല ഒന്നും റ്റീന്ന് പോയാലും കുഴപ്പയില്ല മറ്റേ ഇതാ ഇവർക്കാവുമ്പോ ഒരു ടെൻഷൻ ആവും
ആഹ്
ആഹ് ഉം ചോറ് കഴിച്ചു
സമയം രണ്ട് മണിയൊക്കെ ആവും കഴിക്കാ
ഉം ഉം ഉം ഇത് എനിക്ക് ആര് എന്തോ
ക്കാവുമ്പോ പിന്നിങ്ങനെ സമയൊന്നുല്ല എപ്പോളെങ്കിലൊക്കെ കഴിക്കുള്ളു
ഇത് ഇവൻ ഇപ്പ ഇത് ഇതിപ്പം ഞാൻ ആ ഇപ്പൊ ഞാൻ ഇവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ തന്നെ ഇനി എനിക്ക് ഫോൺ വിളിക്കാൻ പറ്റ ത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആരെങ്കിലും ഫോൺ വിളിക്കണെങ്കിൽ എവ്ടാ കെടക്കാണവൻ അത് അവിടാ ടന്ന് നെ നീങ്ങി നേരങ്ങി നേരങ്ങി എന്റെടുത്ത് വരും ആരെടുത്ത ഇവൻ സംസാരിക്കുന്നേ എന്താ സംസാരിക്കുന്നേ അവനെ പറ്റി പറയണുണ്ടോ ആഹ് ആഹ് ഞാന് ഈ ചില ഇപ്പോഴ ഇവനാണെങ്കിൽ കളിച്ച് കളിച്ച് അങ്ങറ്റം കിടക്കണായിരിക്കേ ഇവൻ അവിടെന്ന് ഇഴങ്ങി നീങ്ങി നീങ്ങി എൻന്റെറടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ മടിയിൽ ഇങ്ങനെ പറ്റി തുണി പറ്റിപ്പ കറ്റിപ്പിടിച്ച് എഴുന്നീറ്റ് നിക്കാൻ നോക്കും എന്താ സംസാരിക്കുന്നത് എനിക്ക് ചിരിക്കും മോനയെല്ലാം വെളിയിലും കാണും ആ അതന്നെ ഇപ്പൊ അവന്റെ അച്ഛൻ റൂമിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പ നോക്കി കരായും എടുക്കാൻ വേണ്ടിട്ട് അച്ഛന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചാട്ടം അത് കഴിഞ്ഞിട്ട എന്റെ അടുത്തള്ളു ആ
ആ ആൺകുട്ടികൾക്ക ഇല്ലേ ബോയ്സിനോടൊക്കെ ഒരു വരിയാ
ആഹ ശരിയെന്നെ
അങ്ങനെ പെണ്ണുങ്ങളല്ല ഒന്നും പോല ഞങ്ങൾ ആതായാലും ഓരോത്തക്ക് വേശാടും
അയ്യോ സത്യ ഞൻ എന്താ രണ്ടു ദിവസം മുമ്പേ ഇവൻ ഈ ചോർവും കൊടുക്കാൻ ആ അവിടെ ചേർത്ത ഗുരുവായൂര ഇ അവിടെന്ന് ഇങ്ങോട്ട് ഇടില് ഈ വന്ന വഴിയും പോയ വഴി അവിടെ നിന്ന വഴി എല്ലാം കാണുന്ന എല്ലര കയിലും ഇവര് പോണം പോണം ആരു അടുത്തൊക്കെ നമ്മള് സംസാരിക്കുന്ന അവടെടുത്ത് എല്ലാം ചാടുന്നുണ്ട് ഇവൻ ഈ ഇങ്ങോട്ട് വന്ന വഴി ഈ ട്രെയിനിന്റെ ട്രെയിനിൽ ഇരുന്നവര് ഇവനെ മൈൻഡ്യ്യാത്തോണ്ട് ഇവൻ എന്തെയ്യ്തെന്ന ഇവൻ അവരെ എല്ലാം നോക്കി ചിരിക്കണുണ്ടേ ഇവനെ മൈൻഡ്യ്യാത്തോണ്ട് ഇ വന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും എന്തെല്ലോ ശബ്ദം ഉണ്ടാക്കിട്ട് അവര് നോക്കുമ്പോ ഇങ്ങനെ രണ്ട് കയ്യും പൊക്കീട്ട് ചാടും. അവരടുത്തോട്ട് പോവാൻ വേണ്ടിട്ട്. ആഹ് ഇന്നലെ ഇതാ കടേ പോയിട്ട് വന്ന വഴിക്ക് പരിചയത്തിലുള്ള ഒരാളെ കണ്ടിട്ട് ആ ചെക്കൻ നമ്മളെ അടുത്ത് വർത്താനം പറയ. ഇവൻ ചാട്ന്നത പോവാൻ വേണ്ടി ട്ട്
ഓൽക്കതൊരു രസം. ഓൽക്ക് അറിയ്ണോലാണോ അ റയാത്തോരാണോന്നൊന്നുല്ല ഓൽക്കങ്ങ്ട്
എല്ലാരടുത്തും പോണ് ണ്ട് എന്നിട്ട് ന മ്മള് ഏ തൊഴുത് ഇറങ്ങി അമ്പലത്തിന്ന് തൊഴുത് ഇറങ്ങിയപ്പഴ് ഏ രണ്ട് കന്നടക്കാരെ കണ്ടേ ഇവൻ അവരെ കണ്ടി ട്ടെന്തോ ഗോഷ്ട്ടി കാണിച്ചിട്ട് അ പൊറകെ വന്ന് അവര് പൊറകെ വന്നിട്ട് പിന്നെ അ തുങ്ങളെടുത്തോണ്ട് നടന്ന് പോവാത്ത ഒ റ്റെണ്ണവു എല്ലാരെ കൈയിലും എല്ലാരെ കൈയിലും ഒരു ഫാൻസിൽ കേറിയപ്പോ അവിടെ ഒണ്ടായിരുന്നവരെ കയ്യിലും ചാടിയത എറങ്ങി. അത് ആണുങ്ങളെലെ കൂടുതലും പോവ്ന്നുള്ളൂ പെണ്ണുങ്ങളെല് വ പിന്നെ മൈൻഡില്ല. ആദ്യം ഒരു വ ട്ടം എടുക്കുമ്പഴേ ഏ ഇവൻ അത് വല്ല്യ മൈൻഡ് കാണിക്കാതിരിക്കെ ആണുങ്ങളാണെങ്കി മിണ്ടാതിരിക്കേ എന്നിട്ട് അവര് നമ്മളെല് ഇ ഇവൻ വല്യ ചിരിക്കേം കളിക്കൊന്നും ഇല്ലേ അവര് തിരിച്ച് നമ്മളെ തരുമ്പഴടാ പിന്നെ അവരടുത്തോട്ട് തിരിഞ്ഞു ചാടും. എടുക്കാൻ വേണ്ടി ട്ട് ആഹ്
ഉം ഓയ ഓ ആ ഓലെ രണ്ടാം ത്തട്ടേരാണ് ഉണ്ടാവ അഹ്
ആഹ് ഇത് ഏ എന്ത്വ ഞാനിപ്പൊം ഹസ്ബൻഡ് ഇവിടെ എവിടേങ്കിലും നിക്കണേങ്കി ഹസ്ബൻഡേല് പോവാൻ വേണ്ടീട്ട് കരഞ്ഞ് ചാടും ഭയങ്കര കരച്ചിലും നെലവിളിയ് അയ്രി പിന്ന ഹസ്ബൻഡ് എടുക്ക്‌ണ വരേ ആ കരച്ചില് അത് കയ്ഞ്ഞിട്ട് ഞാന് അവിടെ എവിടെ എങ്കിലും ഇനിയിപ്പോ ഹസ്ബൻ് കയ്യിലിരിക്ക്‌ എന്നെ കാണെ ങ്കി എന്റെടുത്ത് വരാൻ ചാടും ആഹ് ആഹ് ഇതെന്നെ കളി ഇതെന്നെ കളി അപ്പറം പോവ് അവിടെ നി ഇപ്പറം ചാടണം അപ്പറം ചാടണം ഇപ്പറം ചാടണം ഇതെന്നെ കളി ആ എൻ നമ്മൾ വി
ഏ ഏ എന്താർന്ന്
അല്ലെ നമ്മളെ വീട്ടിലാണെങ്കീ ഒരു പ്രശ്നവു ല്ല മിണ്ടാതെ അടങ്ങി ഒതുങ്ങിരിക്കേ മിണ്ടാ നല്ല കുട്ട്യായിട്ട് കട് ട്ടില്ലൊക്കെ കെട്ത്തി കയ്ഞ്ഞാ കൊർച് ഏരൊ അവിടെ കെടന്ന് കളിച്ച് അവ്ടെ മതിയാവ്മ്പോഴേ നമ്മള കയ്യില് വരാൻ വേണ്ടി വാശി പിടിക്കും പക്ഷെ ഇത് പൊറത്തേതെങ്കിലും ഒരിട ത്ത് കൊണ്ടോയ് കയ്ഞ്ഞലേ പിന്നെ ഭയങ്കര വാശ്യ അവനെ എടുത്തോണ്ട് നടക്കണം എവ്വ്ട കൊണ്ടു പോയാലും വീട് ട്ടിലാണെങ്കി ഒരു പ്രശ്നവു ഇല്ല വല്ല്യ കരച്ചിലും ബഹളൊ ഒന്നു ല്ല മറ്റെ പൊറത്ത് എവിടെങ്കിലു കൊണ്ട കയ്ഞ്ഞ പിന്നെ ഭയങ്കര വാശിയായി കരച്ചിലായി അവനെ എടുത്തിട്ട് നടക്കണൊന്ന മൈന്റായി
ആ ന്നായ്കോട്ടെ ന്നാ
ആഹ് ശരി ശരി
ആഹ് ന്ന ശ
ആ